അ ഞാൻ പറയുന്ന വല്ലാം കേക്കാവോ ഞാൻ പറയുന്നത് കേ ഞാൻ പറയുന്നത് കേക്കവോ
ഓ കേൾക്കാം
അഹാ ഞാൻ ഓർത്ത് കേൾക്കത്തില്ലായിരിക്കും ഒന്നും മിണ്ടാതിരുന്നതോണ്ട്.
ഇലില്ല കേക്കാം
എന്നാ എടുക്കാര്ന്നു കഴിപ്പൊക്കെ കഴിഞ്ഞോ
ഇല്ലന്നേ കഴിപ്പ് കറിയൊന്നു ആയില്ലാ
ഇനിഎന്നാ ഇനി എപ്പഴാ ഉച്ചായല്ലോ
ആഹ് കറി അടപ്പേലിരിക്ക അത് ആവി കേറി
ആഹ് എന്നാ പിന്നെ പ്രശ്നില്ല രാവിലെ അപ്പ എന്നാ കഴിച്ച്
രാവിലെ ചപ്പാത്തീം മൊട്ട കറീം
ആരൊണ്ടാക്കി അമ്മയുണ്ടാക്കിയോ പരിപ്പ് വായൂന് പിടിക്കുവോ
കൊഴപ്പില്ലാ
കൊഴപ്പില്ലാതെ പോവുന്നല്ലേ ആഹ് നീ അല്ലേലും ചെയ്യൂ ഇതെല്ലാം
ഉം
ഞാൻ പറയുന്നേല് എന്തേലും വി വ്യത്യാസൊണ്ടെ പറെ
ആ ചെറിയ ചെറിയ ഒരു ഒരു തടസ്സം നേരിടുന്നുണ്ട്
ഇപ്പം തടസ്സൊണ്ടോ
ഇപ്പം കൊഴപ്പില്ല ഇപ്പം ക്ലിയറായിട്ട് കേക്കാം
അല്ലേലും അങ്ങനെയാ പറയുന്നൊന്നും ആരും ചെയ്യുന്നില്ല.
ഇതിപ്പോ എത്രാമത്തെ തെറ്റാണോ ആവോ
ആദ്യത്തെ അത് നമ്മുടെ കയ്യിൽ നഷ്ടമായി പോയതു കൊണ്ട്
ആഹ് നഷ്ടവായോ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറയാനേ എന്നോട്
ഞാൻ ഉറപ്പ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു തുടക്കത്തിലെ ഒരു ചെറിയൊരു ഒരു തടസ്സം നേരിട്ടായിരുന്നു സാങ്കേതിക പ്രശ്നം ആയിരിക്കാം
ആയിരിക്കാം കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട്
അതും ശരിയാ ആഹ് അതെ അതെ കാലാവസ്ഥേടെ ഉണ്ട് ഇന്നും ഇന്നും മൊത്തം ഒരു മൂടിയ കാലാവസ്ഥയ
മഴക്കാറും ഒക്കെയുണ്ട് മഴ പെയ്യുവായിരിക്കും മിക്കാറും ഈ
ഉം സാധ്യതയുണ്ട്
ഇവിടെ ചെറുതായിട്ട് തൂളുന്നുണ്ട് മഴ.
ആണോ മഴ തൂളുന്നുണ്ടോ
ച ചൂടാ ഭയങ്കരം അകത്തെങ്ങും ഇരിക്കാ മേല വീടിനകത്ത്.
അതെ അതെ
അവിടെന്നെതാ ഒച്ചകേക്കുന്നേ വല്ല ഇതിനേം വളർ
കൊച്ച് കെടന്ന് വഴക്കുണ്ടാക്കുന്ന ചെറിയൊരു കിളിയുടെ പരിപാടിയാ കിളി
അയ്നെ വല്ല കൂട്ടിലുട്ട് അടക്കി അല്ലേ എന്നേലും കൊടുത്ത് ഇരുത്ത്.
ഉം കൊടത്തിരിത്തിയേക്കുവാ അവിടെ ഞാൻ അവിടുന്ന് മാറിയിരുന്ന് അമ്മ ഉണ്ടായിരുന്നു ഞാൻ അവിടെന്ന് മാറിയിരുന്ന്
അത് നന്നായി ഞാനാണെ ഇവിടെ കോവലിന്റെ ഇടയെല്ലാം നോക്കിക്കൊണ്ടിരിക്ക കോവയ്ക്ക ഉണ്ടോ ഉണ്ടോന്ന് അറിയാൻ.
ആണോ കോവയ്ക്കാ കറി വെച്ചില്ലേ എന്നിട്ട്
തോരം വെച്ചായിരുന്നേ വേറെ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടീട്ട് ഞാൻ ഇറങ്ങീതാ
എന്തുവാ പറഞ്ഞത്
പടവലങ്ങാ കൃഷിയിലോട്ട് ഇറങ്ങിയാലോന്ന്
പടവലങ്ങ കൃഷി പക്ഷെ നമ്മളെ കൊണ്ട് പറ്റോന്ന് തോന്നുന്നില്ല
ആഹ് പിള്ളേച്ചന്റെ പടവലം മുഴുവൻ മാധവനെടുത്തോണ്ട് പോയാരുന്നു
പടവലങ്ങയുടെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാലുണ്ടല്ലോ ആര് വ അങ്ങനെ മാങ്ങിക്കത്തുല്ല കഴിക്കത്തുല്ല.
ആണോ
ആഹ് അതാണ് ഏറ്റവും വലിയ വിഷയം.
പക്ഷെ പടവലങ്ങ നല്ലതാ
പടവലങ്ങ നല്ലതാ പാവയ്ക്ക നല്ലതാ പക്ഷെ പാവയ്ക്ക ഒന്നും വലുതായിട്ട് ഓടത്തില്ല.
ആഹ്
പയറ് നല്ലതാ പച്ചപ്പയറില്ലേ വള്ളി നീളമുള്ള വള്ളിപ്പയറ്
ആഹ് ആഹ് ആഹ് ആഹ്
അത് നല്ലതാ പക്ഷെ ഒത്തിരി തിന്ന് കഴിയുമ്പോ അതും മടുക്കും.
ആഹ് ആഹ് അതും ശരിയാ
ഉം
അത് പിന്നെ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കിയാലും തോരം വെച്ചാ പിന്നേം കൊഴപ്പല്ല
ഞാന് മുന്തിരി മുന്തിരിയുടെ തൈ നട്ടാലോന്ന് ആലോയിക്കുവാ
നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിലുണ്ടാവോ
പ്പൊ ഉണ്ടാവും ഒത്തിരിയൊന്നും ഉണ്ടാവില്ല ഇച്ചിരി ഇച്ചിരി ഈ തണുത്ത വെള്ള ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. ഒത്തിരി ഒഴിക്കാതെ ചെറിയ തോതിലൊക്കെ ഇഷ്ടം പോലെ വീടുകളിൽ ഉണ്ടാകുന്നുണ്ട് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ആഹ് നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുത്ത അത് ഉണ്ടായിക്കോളും.
ആഹ് ആഹ്
വേറെ പ്രശ്നമൊന്നുല്ല.
കൊഴപ്പൊന്നും വരത്തില്ലായിരിക്കല്ലേ
അപ്പോ കൊഴപ്പൊന്നും വരത്തില്ല ഒന്ന് വെച്ച് നോക്ക് ഒരു ചെറിയ തൈ മേടിച്ച് വെച്ച് നോക്കിയാൽ മതി ചെലപ്പൾ കിളിത്താലോ
ഈ ചെറിയൊരു ചക്കടെ ചക്ക പ്ലാവിന്റെ തൈ കിട്ടും. ഉം ആഹ് അതന്നെ അതെ അതെ ഒത്തിരി സ്ഥലവും വേണ്ട
അതെ എനിക്കും അതിഷ്ട അത് വെക്കണന്ന് അത് നല്ല ചക്ക ഉണ്ടാകുന്നത് വാങ്ങിച്ച് വെക്കണം. ഈ ചൊള കൊറവൊള്ള അല്ലാതെ ഏറെ ചൊളയുള്ളത് നോക്കി മേടിച്ചു വെക്കണം മേടിക്കാൻ കിട്ടുമല്ലോ
അതെ
അതൊക്കെ വെക്കുന്നത് നല്ലതാ
ഇിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉം നമ്മുടെ ഇതില ഇങ്ങനെ ഒരു സാങ്കേതിക തടസ്സം വരുന്നതായിട്ട് പോകുന്നുണ്ടോ
അതേ ചാ ആവശ്യമുള്ളപ്പോ ആരും ആരും എന്നോട് വർത്തനം പറയത്തില്ല ആവശ്യമില്ലാത്തപ്പോൾ ആരോടെങ്കലും വർത്തനം പറഞ്ഞുകോണ്ടിരിക്കുമ്പോളായിരിക്കും അടു മത്ത ആൾ ക കേറി വരുന്നത് അയാളവിടെ നിൽക്കട്ടെ ഇത് കഴിയുമ്പത്തന്നെ അയാളോടും വർത്തനം പറയാം
ആണല്ലേ
ആഹ് അതങ്ങനെയാണല്ലോ അതോ ഇതൊന്നും തുറക്കാ മേലെന്നേ ഈ ഒരുപാട് പേര് ഇങ് വിളിച്ചോണ്ടിരിക്കുകുവോ ഞാൻ എത്ര തവണ അവരോട് പറഞ്ഞതെന്നറിയാം ഞാൻ പിന്നെ വിളിക്കാം നിങ്ങളെ പിന്നെ വിളിക്കാം കുറെ തവണയൊക്കെ വിളിച്ച് വിളിച്ച് സഹി കെടുമ്പോ അങ്ങ് നിർത്തി വെക്കും
ആൾക്കാര് മനസ്സലാക്കക്കുന്നേ ഇല്ലല്ലേ
ഓ ഇവരൊന്നും മനസ്സിലാക്കുന്ന ആൾക്കാരല്ല പറഞ്ഞഞ് പറഞ്ഞ് മാടു അവരോട് ഇനി വേറെ ഭാഷകളിലൊക്കെ അവര് വിളിക്കുന്നവരും വേറെ ഭാഷയ ഉള്ളവരാ ആണെന്നീ അത് കാരണം രാവിലെ തൊട്ടേ ഇതിറെ പുറകെ നടക്കുന്നതാണ് ഒരു കാര്യവും സ്വന്തമായിട്ടുള്ള ചെയ്യാൻ പറ്റുന്നില്ല
കുഞ്ഞുങ്ങൾ ഉറങ്ങി കിടക്കുവാണോ എപ്പോഴും
രണ്ടു പേരും ഉറങ്ങി കിടക്കവാ എപ്പോഴ എഴുന്നേക്കാൻ എഴുന്നേക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല കുള്ളിയൊക്കെ കഴിഞ്ഞപ്പോ കേയറിയതേ ഉള്ളൂ പക്ഷെ ആവി കാരണം വീടിനകത്ത്രിക്കാനേമില്ല അതുപോലത്തെ ചൂട
ഇന്ന് വൈകുന്നേരം മഴ പെയ്യും തോന്ന് ന്ന് അതുകൊണ്ടതോന്നും ഇത്ര ദൂര ആം കാലാവസ്ഥയാണെങ്കിൽ ഒരു മൂടിയ കാലാവസ്ഥയും
രാവിലെ തൊട്ടെ മൂടിയ കാലാവസ്ഥയാ ഒരുപാട് തുണിയുണ്ട് അലക്കാൻ
അതെ അതെ ആഹ് അതെ മനക്കാണ് കാരണംനക്കന്ന് പറഞ്ഞാൽ അലക്കിയാലും അലക്കിയാലും തിരത്തും ഇല്ല
ആഹ് ചെറിയ ചെറിയ തുണിയ ആണേലുവേ ഇത് നമ്മള് കല്ലൽിട്ട് തന്നെ ഒല അലക്കണല്ലോ അല്ലെങ്കിൽ ചെളിയൊന്നും പോവുകല്ല
മറ്റേ ഇതൊക്കെ മട്ട് മരുന്നൊക്കെ ഉപയോഗിച്ചാണോ കണുന്നത്
ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിക്കത്തില്ല സാധാ ഇതിട്ട് ഏഹ് കഴുകിയിട്ട് ആഹ് സാധാ സോപ്പിട്ട് കഴുകും കഴുകിയന് ശേഷം നല്ല വെള്ളത്തില വല്ല ഓലച്ച കൂടി ഇടത്തേള്ളു നല്ലായിട്ട് വെയില് കൊള്ളിക്കും
ആഹ്
വെയിൽ കൊള്ളുമ്പോ പ്രശ്നമില്ലല്ലോ
ആഹ്
ഇപ്പൊ പിന്നെ രണ്ടു പേർക്കും കുഴപ്പല്ല
അലർജി ഒന്നും ഇല്ലാത്ത കൊണ്ട് പ്രശ്നമില്ല
എന്താ പറഞ്ഞത് ഞാൻ ഒന്നൂടെ കേട്ടോട്ടെ
ആഹാര കഴി
ആഹാരം ഞാൻ രാവിലത്തെ കഴിച്ചു രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല കാരണം പിന്നെ ചോറ് കഴിച്ചു ചോറ് കഴിച്ചിട്ടി ഇരിക്കുന്നു ഇനി ഇപ്പോഴും ഇനി ഉച്ചക്കത്തെ ഒന്നും ഉടനെ കഴിക്കത്തില്ല
കുട്ടേ ഉണോക്കോ
അവർക്ക് രാവിലെ കുറുക്ക് അമൃതം പൊടി കൊണ്ട് കുറുക്കുണ്ടാക്കിക്കൊടുത്തു അത് കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞ് ഞാൻ രണ്ട് റെസ്ക് കൈ കൊടുത്ത്
റസ്ക് ഒക്കെ ഇച്ചിരിച്ചിരി ഇച്ചിരി തിന്നിട്ട് പിന്നെ പാല് കുടിയും കഴിഞ്ഞ് ഉറങ്ങി.
ആഹ് ആഹ്
ഇനിയിപ്പോ വൈകിട്ട് ഉറങ്ങാൻ പാടാ പകല് ഉറങ്ങുന്നൊണ്ട്.
ആഹ് പകല് ഉറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് നമ്മളുടെ ഇടപാട്.
ആതെ ഇന്നലെ ഉറങ്ങിപ്പോ പതിനൊന്നരയായി രണ്ടു പേരും ഞാൻ ഉറങ്ങിയപ്പോളോ ഒന്നര രണ്ട് മണിയായി.
ഇവിടെ ഒരു പന്ത്രണ്ടര ആവുമ്പോൾ ഭയങ്കര വഴക്കാണ് രാത്രി.
ആഹ്
അങ്ങനെ ആവുമ്പോൾ ഭയങ്കര പാടാ ഒരാള് കരയുമ്പോ മറ്റേ ആളും കരയുമല്ലോ അത് കാരണം ഭയങ്കര പാടാ
ഇവിടെ എപ്പോഴും വയറ്റിന്നു പുകച്ചിലാ
ആഹ് അങ്ങനെ പോകുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഴിയേ പോകുന്നു
അവിടെ വെള്ളമൊക്കെ ഉണ്ടോ വേനൽക്കാലം ഉണ്ടായിരുന്നോ.
ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്.
ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ ഇവിടെ വെള്ളത്തിന് കുഴപ്പൊ ഉം വെള്ളം ഉണ്ട് ഇഷ്ടം പോലെ.
ആഹ് എന്നാൽ പിന്നെ കുഴപ്പമില്ല ഓഹ്
ആഹ് ഇപ്പൊ ഒരു മാസം ഒരു മാസം കൂടെ നോക്കിയാൽ മതിയലോ
അല്ലേലും അങ്ങനെയാ ഇനിയിപ്പോ മാറുന്നേ കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറും പണ്ടത്തത്രയും വേനലും ചൂടും ഒന്നും ഇപ്പൊ ഇല്ലല്ലോ
ഉം പിന്നെ മരമൊക്കെ ഉണ്ടോ അവിടെ
ആഹ് മരങ്ങളിപ്പോ
ആഹ് മരമൊക്കെ ഉണ്ടേൽ പിന്നെ വലിയ ചൂട് കാണത്തില്ല തണലൊക്കെ ഉണ്ടോ
തണല് ഇല്ല.
അത് ശരി
അഡ്ജസ്റ്റ് ചെയ്തു നമ്മുടെ സാഹചര്യം അങ്ങനെ പോകുന്നു
ഉം വല്യ ചൂടൊന്നുമില്ലേ പിന്നെ പ്രശ്നമില്ല വൈകിട്ട് കിടന്നങ്ങുറങ്ങാല്ലോ
അതെ അതെ വൈകിട്ട് കിടന്നുറങ്ങാം
ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടാ രാത്രി കിടക്കാ മേല.
ആ വൈദ്യുതി അതിനിടയ്ക്ക് പോയികഴിഞ്ഞാൽ തീർന്ന്
ഹോയ്യോ അതെല്ലാം ഇടക്കൊണ്ടെന്നേ അതുകാരണം ഭയങ്കരപാടാ
ആ ആ
അതൂടെപോയാ ഒരു കാര്യവും നടക്കത്തില്ല. വിളി അവരോടൊക്കെ വിളിക്കല്ലെന്ന് പറഞ്ഞാലും അവരൊക്കെ ഇരുന്നങ്ങ് വിളിക്കും
ആ
പറഞ്ഞുമനസ്സിലാക്കി കൊടുത്തുമടുത്തു.
ആ ശോ എന്നാ ചെയ്യാനാല്ലെ
അതേന്നെ ഇങ്ങനെപോകുന്നു ഇപ്പയാണേ ഇനിയിപ്പോ രണ്ടോ മൂന്നോ തുണിയുംകൊടെ ഒണങ്ങിയാമതി അത് ഞാൻ പിന്നെ രാവിലെ വെയിലത്തിട്ട്
ആ ഹ ഹാ വെയിലൊണ്ടായിരുന്നോണ്ട് ചെറിയൊരു
ചെറിയവെയില് പക്ഷെ ചൂട് കൊറവാവെയിലിന്
ആ ചൂട്കൊറവാ ഭയങ്കരം പക്ഷെ ഒരു ഭയങ്കര ഒരു ഇതാ
ആ ആ നമ്മളങ്ങ് പുഴുകുവാ ദേഹവെല്ലാം
അതെ അതെ നമ്മളത് അതോണ്ട് നമുക്കൊരു മടുപ്പുവാണ് നമുക്കുമൊത്തത്തിലൊരു മനസ്സിനാണേലും.
ആണോന്നോ ഒന്നും കൂടെയങ്ങ്പറ. ഭയങ്കര ബുദ്ധിമുട്ടാ വെളിയിലോട്ട് എറങ്ങാനേ തോന്നത്തില്ല. ഈയൊരു കാലാവസ്ഥയായതുകാരണം.
അതെ.
എങ്ങോട്ടെങ്കിലും പോവാൻ പറ്റോ ചൂടുകാരണം അങ്ങനെ. പോയാലോ കററ്റ് സമയത്ത് സമയാ സമയങ്ങളിൽ വെ പോകണ്ടെ ആൾക്കാര് വരോ അതുല്ലാ
അതു
എല്ലാംകൊണ്ടും മൊത്തത്തീ ഒരു ഇതാ വീട്ടിതന്നെ ഇരിക്കാനേ പറ്റത്തൊള്ളൂ.
ആ അതെചെയ്യാൻ പറ്റും നമ്മുടെ ഇപ്പോഴത്തൊരു സാഹചര്യം അങ്ങനെയായി.
മഴപെയ്തു കഴിഞ്ഞാപിന്നെ തുണിഅലക്കിടാനും പറ്റത്തില്ല എവിടെ കൊണ്ടിട്ടോണങ്ങും അപ്പോ ഓർക്കും വെയിലുവന്നാ മതി തിയായിരുന്നു
അതെ.
വെയിലൊള്ളമ്പ ഓർക്കും മഴ ചൂട് കൊറയാൻ മഴ പെയ്താ മതിയേ
പക്ഷെ എന്നാരണ്ടിലും പറ്റുന്ന കാലാവസ്ഥവരോ അതുവി
അതുവില്ല.
ഉം
തണുപ്പുമാസം തണുപ്പുതൊടങ്ങി കഴിഞ്ഞാപിന്നെ ഫാന്റെ ആവശ്യവും വരുന്നില്ലാ കാറ്റുംവേണ്ട ഒന്നുംവേണ്ട. ഇങ്ങനെക്കൈ ഇങ്ങനെയൊക്കെയങ്ങ് പോവും.
ആ അൻ്റെതാങ്ങും മുന്നോട്ട് പോവാനോ നോക്കും ഇത്തെ സാഹചര്യ നെ. മുന്നോട്ട് പോവാന
അതെ അത് ശെരിയെ ഇപറയുന്നത്.
ഇനി നമുക്ക് അ് കൊറച്ച് നിമിഷങ്ങൾകൂടി ഒള്ള്.
അതെ അതൊക്കെയിപ്പൊ പെട്ടെന്ന് ഇപ്പൊ പഴയതുപോലല്ലോ എല്ലാം വേഗം വേഗത്തിലാ നടക്കുന്നത്.
അതെ
ആ സമയാവുമ്പോ അങ്ങുനടക്കും അത് നമ്മളറിയാതെ തന്നെല്ലാം കറക്റ്റ് സമയെന്ന് സമയാ സമയത്ത് നടന്നോളും.
നടന്നോളും.
വല്ല്യ വിഷയില്ലാതങ്ങ് അല്ല ഇത് ചെയ്യുന്നെടക്ക് മറ്റു പണികളും ചെയ്യാവല് ല്ലോ അതും എളുപ്പവല്ലേ ഞാനിപ്പങ്ങനെ ചെയ്യുന്നെ ഇപ്പൊ തുണിയലക്കണ അലക്കാനുള്ള വെള്ളംവരെ ഞാഅവ്ടെ വെച്ച് വെച്ചിട്ടുണ്ട്.
ആണല്ലേ?
അന്നിട്ടാ ഞാനീ ഇതിന് വേണ്ടീട്ടറങ്ങിയത് ഓരോ കാര്യം ചെയ്യുമ്പളും നമ്മൾ അയിന്റെ പുറകിലോരോരോ
കാര്യങ്ങളുണ്ട് അതെ അതിന്റെ പല എന്താലും നമുക്ക് കിട്ടുകേം ചെയ്യും.
ചേട്ടനാണെ വിളിച്ചോണ്ടിരി
അതെ അതെ എന്നെയാണ് ചേട്ടനാണെ വിളിച്ചോണ്ടിരിക്കുവാ.
നീതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ പെട്ടെന്ന് കഴിയും നിസ്സാര സമയൊള്ളു ഇനി.
സമയം തീർന്ന് സമയം നമ്മുടെ മുന്നോട്ട് തീർന്നിരിക്കു